ഹലോ
കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട്
അപ്പൊ നമുക്ക് ഇഞ്ഞും തുടരാം
അതെ
ഈ ബന്തെ.
ആഹ അതായ പറഞ്ഞ
ഇനിക്ക് ഇനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇനിക്ക് എല്ലാരും വാണട്ടോ
ഉം ഉം
നമ്മള് നമ്മള് അങ്ങട്ട് സ്നേഹിക്ക്ണോല് ഇങ്ങട്ട് സ്നേഹിക്കൂല. ആഹ അതന്നെ അങ്ങനെണ്ട്‌ ‌
ഉം
കാര്യം ഞാൻ സീരിയസ്. ആ തിരിച്ച് ഇങ്ങട്ട് ചെലോല് ചെയ്യില്ല.
ഇല്ലില്ല.
ആഹ
എല്ലാരും ഒരു പോലെ സ് ചതിപ്പെടുല്ലേ. എല്ലാരും ഒരുപോലെ സ്നേഹിക്കണ എന്നൊന്നുഇല്ല.
ഇപ്പൊ ഇങ്ങളെ കാണാൻ പോതിയവാ.
ഉ ഉ എല്ലാവരും ഹെ നമുക്ക്പ്പ എവിടെന്നെങ്കിലൊക്കെ ചതിൽ പെടുകയും ചെയ്യും.
ആഹാ അതെ ഇനിക്ക് കിട്ടീനആ അയിന് അങ്ങനെ
ആഹ
അവളെ ഫ്രൻസിന്റെ ന്നെ. ആ അനുഭവം മറക്കാൻ പറ്റൂല പക്ഷെ ഓക്ക്. ഇപ്പ ഇനോട്. വർത്താനം പറയണം ഞാൻ എല്ലാ തെറ്റ് ചെയ്ത് നൊക്കെ ഓൾക്ക് മനസ്സിലായി.
ആഹ്
പറഞ്ഞിട്ട് കാര്യല്ലല്ലോ?
ഇനി പറഞ്ഞിട്ട് കാര്യല്ലല്ലോ അന്നേരം പറഞ്ഞില്ലല്ലോ?
അന്ന് ഞാൻ കൊറേ പറഞ്ഞ്. ഞനല്ലാ ആക്കിയത് ചെയ്തത് എന്നൊക്കെ പറഞ്.
ഉം ഉം കേട്ടില്ല. ഇനി ഇപ്പൊ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യോ ഇല്ലല്ലോ?
ഇല്ല ആഹ എല്ലാരും മുമ്പ് വിട്ടാണ്ട് നാണം കെടുത്തിയാണ്ട്. ഇപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യല്ലല്ലോ?
ഇല്ല. നാണക്കേട് നമ്മൾ അനുഭവിച്ചു.
അതെ. ഉ മോന്റെ പേര കൊത്താ?
മോന്റെ പേര് സഞ്ജയ് ശംഖൂന്ന് വിളിക്കും. ചെറിയ ആള് മറ്റേയാള് സഞ്ജന അമ്മൂന്നും.
ഏയ് ന്റെ ക്ലാസ്സിലുണ്ട് സഞ്ജയ്.
ആഹ
അപ ഓനെ ഓർമ്മ വന്നെ.
ശ ഹാ ഹാ ഹാ
ഹി ഹേ ഉം അയാള് ബിറ്റാണെയ് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടാൻ പോ വെയ്.
ഉം ഹ് ഹ്
ഉം ഞാൻ ഞാൻ സൈലന്റ് ആയിരിക്കുമ്പോ ഇങ്ങോട്ട് വരും.
ആഹ് തൊണ്ടി കൊണ്ട്.
ആഹ ഞാന് അഹ് ക്ലാസ്സിലെ എല്ലാവരോടും വർ ത്താനം പറഞ്ഞ് നല്ല വളവളേയാണ്.
ആഹ
പക്ഷേ ഞാനൊന്ന് ഡൗൺ ആയാൽ എല്ലാവരും ൻ്റെ അടുത്ത്ക്ക് വരും.
ശെ അഹ ഹാ അത് നല്ല കാര്യല്ലേ?
ആഹ് എന്താ പറ്റ്യേ എന്താ ഏതാ ഒന്നു മുണ്ടേ.
ഉ ഹ
ആദ്യ ഞാൻ നലോണം സംസാരിചീനീ തൊള്ള പൂട്ടുലേ നി ഇപ്പ ഈ കല്യാണം കഴിഞ്ഞെ. കല്യാണം കഴിഞ്ഞേന് ശേ ഷയ്.
ആഹ് സൈലന്റ്.
സൈലന്റ് ആയി ഓരോ ഇങ്ങനെ ഇങ്ങനെ ഇതാവുവാണ്. ഓരോ അവസ്ഥകളെയ്...
ഓ ഓരോ മൈൻഡിലോട്ട് നമ്മൾ ഓരോ സമയം പോകുവല്ലോ?
ആഹ് അതെ ഓരോ വേദന ഇങ്ങനെ നിക്കും. പിന്നെ ഓരോട് ഇങ്ങനെ പറയാൻ പറ്റൂല്ലല്ലോ ഇങ്ങനെയാണ് എനിക്ക് അവിടെ അങ്ങനെയാണ് നൊന്നും പറയാൻ പറ്റുല്ലല്ലോ?
പറയാൻ പറ്റത്തില്ല.
ഉം എത്രയരാച്ച എല്ലാരോടും പറയ്ണേ?
ഉം
ഓല്ക്ക് പറഞ്ഞിട്ടൊത്ത് കിട്ടാ പോണൊന്നുല്ല ഓല് ഇങ്ങനെ കേട്ട്ക്കും.
ഉം കല്യാണത്തിന് മുന്നേ എത്ര വർഷ ആയപ്പോ പഠിക്കാൻ തൊടങ്ങിയിട്ട്?
രണ്ട് വർഷ ആയി.
ഉം ഉം കല്യാണത്തിന് മുന്നേ പോകുന്നതാണോ ആഹ്
ഒരു വർഷം കഴിഞ്ഞ് രണ്ടാം വർഷത്തിക്കേ ഇനി ഇന്നതാക്കിയെ.
ആഹ് അപ്പ അത് അത് കഴിഞ്ഞിട്ട് കല്യാണത്തെ കുറിച്ച് ആലോചിച്ചാ പോരാഞ്ഞാ
അവൊക്കെ പെട്ടേനെ ഇണ്ടായതാണെ ക് ആദ്യത്തൊരുത് ഇണ്ടായപ്പേ
ആഹ്.
അപ്പൊ ഓല് കാണണം പറഞ്ഞോണ്ട് അങ്ങനെ മേം രണ്ടാംമാർത്തു-
രണ്ടാമത്ത്.
രണ്ടാമത്തും ഇങ്ങനെ ആയി പൊവാ
അങ്ങനെയായി.
ഉം ഓരോവിധി.
വിധിയാണ് പറഞ്ഞിട്ട് കാര്യല്ല നമ്മള് എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും വിധി അനുസരിച്ചല്ലേ നടക്കത്തുള്ളൂ. ഉം നമ്മള് പിന്നെ എത്ര ബലം പിടിച്ചിട്ടും കാര്യോല്ല.
ഈ ഞങ്ങൾക്ക് അമ്പലത്തേക്കൊക്കെ പോരാൻ പറ്റോ?
അമ്പലത്തി
പോരാൻ പറ്റൊ?
കേറാലോ അയിനെന്താ.
ഇൻക്ക് ഭയങ്കര ഇഷ്ടാ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും.
ഉം ഹും
അപ്പൊ ഓള് കൊണ്ടോവാന്നൊക്കെ പറഞ്ഞാണ് ഓള് ഇപ്പം. ഇപ്പന്നാരാട്ടോ ഞാൻ പറഞ്ഞത്.
ഉം
ഓൾക്ക് ഫുഡ് പോയ്സൺ ആയി.
ഓഹ് അമ്പലത്തിലൊക്കെ പോവാ അയിന് കൊഴപ്പൊന്നുല്ല്യ ഉം ഹും.
ആ ചേച്ചിക്ക് ഇങ്ങനെണെന്ന്.
ആഹ്ഹാ
അപ്പൊ ഞാൻ പറഞ്ഞേന് മച് ഓള ചേച്ചിന്നെ നെക്ഷത്രോം ഞങ്ങൾക്ക് നെക്ഷത്രം നോക്കലില്ലല്ലോ.
ആഹ് നിങ്ങിക്കില്ല ആഹ്.
ഉം അങ്ങനായിട്ട് ഞാന് മുട്യൊക്കെ അഴിച്ചിട്ട് അങ്ങനെ പോവാന്നൊക്കെ വി നിക്കൊരു
ഇക്ക് അങ്ങനൊക്കെ ഇഷ്ടാ പിന്നെ ഞാൻ പള്ളി പെരുന്നാളിന് പോയിനു ഏഹ്
അടുത്തമ്പലം ഉണ്ടാ
ഏയ് ഇന്റെ തൊട്ടടുത്തൊന്നുല്ല
ഉം
അഹ് മ് തൊട്ടടുത്ത് പോവാനും പറ്റില്ലല്ലോ ബടെ ആട്ടിയെൻ
ത്തിലെല്ലാർക്കും അറിയാം
കാണണാല്ലോ മൊഖം
അതെ
അപ്പൊ ഓള് അങ്ങനേണ് പൊയ്ക്ക്ണ്റഞ്ഞ്കാണ്ട് പ്രശ്നം ഇണ്ടാക്കൊയ് ഇൻക്ക് അങ്ങനൊന്നുല്ല ഇൻക്ക് എല്ലാരും വേണം എല്ലാരേ ജാതീല് കേറണം അങ്ങനൊക്ക്യേണ്
ഉംഹും
പിന്നെ ഞാൻ പള്ളി പെരുന്നാളിനൊക്കെ പോയണ്ട് ട്ടോ കിസ്ത്യാന്യാളത്
ആഹ്
ഓൽത് ഒരു കൊല്ലത്തില് ഇണ്ടാവേണ്ടരൊല്ലോ
ഉം അമ്പലത്തില് ഉത്സവം ഒണ്ടല്ലോ അപ്പൊ പോയാ മതി
ഉം ആഹ് അന്നും ഇൻക്കറീല്ല ആ ടൈമ്
ആഹ് ആഹ് ആഹ് ആഹ്
അതാണ് പള്ളി പെരുന്നാൾന് റഞ്ഞ മ്മാന്റെ അവ്ടെണ്ടെയ്
ആഹ് ആഹ്
അവ്ടൊക്കെ ചേട്ടമ്മാരാണ് അപ്പൊ ഓല് പറയും അപ്പൊ ആ ടൈമിലാച്ച്യ് ഞാപോവും ബട്ന്ന്
ഓഹോ കൂട്ടുകാരിയോട് പറഞ്ഞിട്ട് ഇനി ഉത്സവം വരുമ്പഴത്തേക്കും വിളിക്കാൻ പറഞ്ഞാതി ഞങ്ങളങ്ങനെയായിരുന്നു ഫ്രണ്ട്സിനെ എല്ലാരേം ഉത്സവത്തിന് വീട്ടിലോട്ട് വിളിക്കും
ഉം
എന്നിട്ട് ഒന്നിച്ച് പോവും
അതൊരു രസാല്ലേ
അതെല്ലാരും കൂടി വരുമ്പോ ഒരു രസാല്ലേ
ഉം
ഇപ്പൊ പിന്നെ ഫ്രണ്ട്സിനെ വിളിക്കത്തില്ല ചെ ഹസ്ബന്റ് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും നമ്മള് പിന്നെ ഫ്രണ്ട് സിനെ ഒന്നും വിളിക്കാറില്ല റിലേറ്റീവ്സ് എല്ലാവരും ഒണ്ടാവും
ഉം
ഉത്സവത്തിനൊന്നിച്ചു പോവും ആഹ് ഇനിയിപ്പൊ നമ്മക്ക് നടക്കത്തില്ലോ ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് പോവാൻ
മ്മ്ഹ് ഫ്രണ്ട്സാളില്ലേ
ഏഹ്
ഫ്രൻസാള് പ്പം ഇല്ലേ
എന്നാണ് കേട്ടില്ലാടാ
ഫ്രണ്ട്സാളെ നമ്പർ ഒന്നുല്ലപ്പം
ഫ്രണ്ട്സിന്റെയാ
ആഹ്
ഫ്രണ്ട്സിന് കോൺടാക്റ്റുണ്ട്
ഏഹ് അങ്ങനൊക്കെണ്ടാവുമ്പയേ
ആഹ്
ആഹ് അമ്മക്ക് ഇൻ ഞങ്ങളടെക്കെറഞ്ഞാല് ഗ്രൂപ്പൊക്കണ്ടാവും അമ്മക്ക് എന്തെങ്കിലും പറ്റിയാല് ഇന്റെമ്മാന്റെ ഗ്രൂപ്പൊക്കെ സഹായം ചെയ്യും
ആഹ് അഹ്
ഇങ്ങനൊക്കേണ്ന്ന് പറഞ്ഞാലേ
ആഹ്
ഞങ്ങള് പറയില്ല പക്ഷെ ഓലായിട്ട് അറിഞ്ഞു വരും
ചെയ്യും ഉം
പക്ഷെ ഞങ്ങക്ക് ഇതുവരായിട്ട് ഇണ്ടായിട്ടില്ലട്ടോ ഇല്ലാതെ നിക്കട്ടെ
അതെ നമ്മുക്ക് ഇല്ല അങ്ങനെയൊന്നുല്ല അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുല്ല
ഉം
എന്തെങ്കിലും അസുഖൊക്കെ പിന്നെ ഇപ്പൊ ഫ്രണ്ട്സെല്ലാം എപ്പോഴും ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കത്തില്ല ഫ്രണ്ട്സ് കോടാക്ട് ഉണ്ട് കേട്ടോ എല്ലാരേം വിളിക്കും ആരേം കാണാനൊന്നും പോവാൻ പറ്റത്തില്ല
ഉം
പിന്നെ കു മെസ്സേജും നമ്മുടേതായ ആഹ് വിളിയും അതു അത്രേ ഉള്ളൂ
ഉംഹ്
ഉം ഉം നേരത്തെത്തെ പോലെ ഇപ്പ നേരത്തെ കൂട്ടുകാരുമായിട്ട് നടന്ന പോലെ ഇപ്പൊ നമുക്ക് നടക്കാൻ പറ്റത്തില്ലല്ലൊ
അതെ
ഉം എല്ലാവരും ആഹ് ഭൂരിഭാഗം എല്ലാവരും കല്യാണൊക്കെ കഴിഞ്ഞു
ഏഹ്
ആര് അങ്ങനെ ആരും ആഹ് ഒന്നോ അപൂർവം ആരൊക്കെയോ ഒരാ ഒന്നോ രണ്ടോ പേരൊക്കെ മാത്രേ കെ ആലോയിക്കൊള്ളു
ഏഹ് ചേലോൽക്ക് താല്പര്യം ണ്ടാവൂല അയിനൊന്നും
ചെല ആൾക്കാർക്ക് താമസിച്ച് മതി ഇവിടെ എന്റോ ഇവിടൊരു ഫ്രണ്ട് പറയുന്നുണ്ട് എല്ലാവരുടെയും ജീവിതം ഞാൻ കണ്ട എനിക്ക് കല്യാണം വേണ്ടന്ന്
ആഹ് അതാണ്
ഉം
ഇന്ക്കു വാണ്ടെനു
ഉം പിന്നെ മതിയായിരുന്നു അത് വിധിയാ പറഞ്ഞിട്ട് കാര്യല്ല
പി ആഹ്
പ്രേമിച്ചൊക്കെ ആണെങ്കി അങ്ങനെയാന്ന് പറയാ ലവ് മാര്യേജ് ഇത് അതൊന്നും അല്ലല്ലോ അറേഞ്ചഡ് ആയിട്ട്
അതെ പക്ഷെ നാട്ടാരിങ്ങനെ പറയിം
ഉം
കുറ്റങ്ങളെയ്
ആഹ് അത് പിന്നെ ഒള്ളതാണല്ലോ നാട്ടുകാരുടെ കുറ്റം മാത്രമല്ലേ ഒള്ളൂ അത് തെല്ലായടത്തും ഉണ്ട്
ആഹ്
നമ്മളെന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നിക്കുന്ന കുറച്ച് നാട്ടുകാരുണ്ട്
അയെന്നെ
ഇത്
പിന്നെന്താ ന്ന ആയിക്കോട്ടെ
ഉം